കേൾക്കണില്ല ആ എന്താ സുഖല്ലേ മ മഴ്‌ണ്ടോ മഴണ്ട്
ഇല്ലില്ല മഴയൊന്നുല്ല
ആ ആ അന്ന് ഇന്നൊരു വെയിലിങ്ങനെ കാണണണ്ട് ഇനി എപ്പളാറീല കുട്ടികളൊക്കെ പോയാ സ്കൂള് പോയ
ഇല്ലേക്ക് പനിയായിട്ട് സ്കൂളിക്ക് വിടലി
ആ ആ പിന്നെ എന്തൊക്കെ ചായ കുട്ച്ലേ
ആ ചായ കുടിച്ചു
ഉ പിന്നെന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ
വിശേഷം ഇങ്ങനെ പോകുന്നുന്റെ വിശേഷം
ഉം ഫുഡൊക്കെ ആയാ ഉച്ചക്കെുള്ള
ഇല്ലല്ല ആയിട്ട്ല്ല ഇണ്ടാക്കണം
അ ആ ഞാന് പിന്നെ രാവിലെ തന്നെ നേരത്തെന്നെ ഉണ്ടാക്കും കുട്ടികൾ സ്കൂൾ കുട്ടികള് സ്കൂൾക്ക് പോണ ടൈം തന്നെ
ആ എന്താ ന്നട്ട് കൂട്ടാന്
ആ കൂട്ടാന് ചോറ് മീനുണ്ട് പിന്ന സാമ്പാർണ്ട് പിന്ന ആ കോസ്ണ്ട് ഉപ്പെരി കുട്ടികള് വീട്ടുള്ള ദിവസാണ് ചിക്കനൊക്കെ വാങ്ങലേ അന്ന്ന്തേലൊക്കെ കുട്ടികള് വീട്ടിലുള്ള ദിവസം എന്തേിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുള്ളൂ സ്കൂൾക്ക് പോവാ പിന്നെ ഞമ്മൾ ഒറ്റക്കല്ലേ അപ്പൊ പിന്ന ഉള്ളതൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നന്തോക്കെയാ മോൾക്ക് പനി കാണിച്ചിലേ
പനിയാ രണ്ട് മക്കൾ ഇണ്ട് രണ്ട് മക്കൾക്കും ഇൻക്കും പനിയാ. പക്ഷെ ഭയങ്കര ക്ഷീണാ പനിക്ക് കൊറവ്ണ്ട് പ്പ കഴിക്കാൻ മാ
ആഹ അങ്ങനെ ഒരു പനിയുണ്ട് ഒരു നടപ്പനി പറഞ്ഞാണ്ട് ഒരാൾക്ക് ഉണ്ടായാലൊക്കെ എല്ലാവർക്കുംണ്ടാണത് അയ്ന് നമുക്ക് മേലും കയിയൊക്കെ നല്ല വേദന ഉണ്ടാവലോ അതിന് അങ്ങനെണ്ടാ ഒന്നായിട്ട് വേദന ആ ഞാനും എനിക്കും ഉണ്ടേനി ഇൻക്കും മക്കൾക്കൊക്കെണ്ടായി അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞി വരുന്നൊള്ളു ക്ഷീണാണ് എപ്പളും പോയി ഇങ്ങനെ കേട്ക്കാൻ തോന്നും
ഉം ഈ പനിക്ക് അങ്ങനെയാണന്ന് പറഞ് കേട്ട് ക്ഷീണവും നല്ല കൈകാലും വേ ദനയും അങ്ങനെയൊക്കെ ഒരു ഇതാണ്ന്ന് പനീന്റെ ഒരു സാധാ തോണ് അത് മാറിയാലും നമ്മുക്കതില് ക്ഷീണം ഉണ്ടാവും കൊറച്ച ദിവസം എങ്ങനെ ക്ഷീണായി കാണ്ട് അങ്ങനെ ഉസാറില്ലാത്ത മാതിരി ക്ഷീണം പിടിച്ചക്കെ എടുക്കാനും മക്കൾക്ക് എന്തേലും ഉണ്ടാക്കി കൊടുക്കും കേട്ക്കണംന്ന് തോന്നൂല അപ്പ എനിക്ക് തോന്നുണണ്ട് ഇണ്ടാക്കി കൊടുക്കും ശരി നമ്മള് കേടുന്ന പിന്നെ മക്കക്ക് പടിണി ആവും
അതെ
ഉ പിന്നെന്താ പണികളൊക്കെ കഴിഞ്ഞാ ഫ്രീ ഏനി ഇപ്പം എല്ലും കഴിഞ്ഞാ ആ നിന്നും കഴിഞ്ഞിട്ടില്ല കുട്ടികളൊക്കെ അങ്ങനെയട് പറഞ്ഞ യച്ചോണ്ട് ആ ഒരു ഇത് കഴിഞ്ഞു ഫുഡൊക്കെ ഉണ്ടാക്കി എങ്ങനെ കഴിഞ്ഞു ഇനി ക്ലീൻ പരിപാടി ഉണ്ട് ഇത്തൊക്കെ ആക്കം പോലെ എടുക്കണം ഓരോട് പോയി കിട്ടാത്തുള്ളരു സമാധാനമാണ് ചെറുതണ്ടേ എൽ കെജി ല് ഇപ്രാവശ്യം ചേർതിരു ള്ളൂ അ ഭയങ്കര മടിയാണ് ഓനെ പറഞ്ഞേ അതന്നെ വൽക്കെട്ടിരിക്കണം ആ അ ആ
അല്ലെ കുപ്പായ ഊരിട്ടോ
അകത്ത അങ്ങനെ നിക്കക്കൂല പൊ റത്തക്കിറങ്ങി പോവ മക്കള് കളിക്കാൻ
ആഹ് അവള് മണ്ണിൽ കളിക്ക
ആ പ്ലസ് ടു ആണ് നമ്മള് ഓടി കളിച്ച ടീച്ചർമാരൊക്കെ കഥ പറയണെ മാറിച്ചിട്ടുംൾ പറഞ്ഞ കേക്കണ്ടറ ടീച്ചർ നല്ല റസ്റ്റ് എടുത്തിട്ട് പറഞ്ഞയച്ചാൽ മതിനെ ടീച്ചറൊക്കെ പറയണ പനി എന്നാലേ
മ്
ഓടി കളിച്ചൊക്കെ ഇതാവല്ലോ അപ്പൊ അങ്ങനെ പിന്നും ശരീരം ഇളകിയാലും പിന്നും പനി വരും
ആഹ്
പ്രശ്ന ല്ല വണ
ന ഇന്നും കൂടെ നോക്കിട്ട് കുഴപ്പില്ലന്നുണ്ടെങ്കില് നാളെ പറഞ്ഞേക്കണം
ഉം എല്ലാംണ്ടൊക്കെ
പിന്നെന്താ
പറയുന്നത് ഇങ്ങനെ ഉള്ളോട്ടുള്ള വീടാ അങ്ങനെ
ആ ഉള്ളേക്ക്ള്ള നല്ല ഉള്ളിലാ ആ നല്ല ഉള്ളില ഉം
ആ ബസ്സ് അങ്ങനെയ ഒന്നും പോകലേക്കാരല്ലേ ബസ് ആ റോഡ് മെയിൻ റോഡിന്റെ ആ മെൻ റോട്ടിന്റെ അടുത്തന്നെ മർ ക്ക സും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ അടുത്തന്നെ വരും ബർക്കസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള എന്റെ അടുത്ത് തന്നെ വിടും ഇപ്പ അഞ്ചാളാണ് ഏഹ അഞ്ചളുണ്ടേ മൂത്തത് പ്ലസ് ടു വിനാണുഇപ്രാവശ്യം പിന്നെ ഇന്റെ താഴൊക്കെ അങ്ങനെ ഒരാൾ ഇപ്പൊ എസ് എൽ സി കഴിഞ്ഞതുണ്ട് ഇന്നലെ അഡ്മിഷൻ എടുത്തു ട്ടേ പോലെ വൈകുന്നേരം മൂന്നണിക്കൊക്കെണത്തിയത് പിന്നെത് ഏഴാം ക്ലാസ് പഠിക്കുന്നരു മോളോ മൂന്നില് മോന് നാല് നാല് ദിവസൊന്ന ആയിട്ടില്ല അവന് മൂന്നേ മുക്കാലായിട്ടുള്ളൂ കൊണ്ടോയി ചേർത്തി ഇത് അംഗനവാടിയിലും പോകില്ല വീട്ടിലന്ന ങ്ങനെ അങ്ങനത്തെ പൊട്ടിത്തെറി അപ്പ അങ്ങട് നേരത്തെ അങ്ങ് ചേർത്തി
മെയില് കാണ് ണ്ട് കുട്ടികള യൂണിഫോമോ കാര്യങ്ങളൊക്കെ ണ്ട് ഒക്കെ അലക്കിയിട്ട് ങ്ങനാ ഇപ്പ ങ്ങനെ ശ്രദ്ധിച്ക്കേണ്ടി വരും മഴ വരുവാ
ആ മൂത്തി മൂത്ത മോൾക്കത്ര ത്ര വയസ്സ്
ഓൾക്ക്‌ പത്ത്
ആ ചെറിയ മക്കളാണല്ലേ അത്ര ആയിട്ടൊന്നും ണ്ടാവില്ല രണ്ട്ലോ അങ്ങനൊക്കെ ല്ലേ കാരം മൂന്ന മൂന്നാ അഞ്ചിലത്തീണാ അഞ്ചിലത്തീക്കുലേ
ആ അഞ്ചിലെന്നെ
ആ പണികള് ങ്ങനെ ചെൽപോ ഒരു സാറില് വേഗട്ക്കൂട്ടാ ഫുഡോന്ന് അങ്ങനെ കഴിക്കാനൊന്നും കിട്ടാതങ്ങനെ ഞാനിങ്ങെനെ വെറ്തെ ഇരിക്കലൊന്നുംല്ല ഞാനിപ്പ ഇങ്ങനെ മ്മളി കോൾ വിളിണ്ടാ തെളങ്ങളിപ്പോ അല്ലകില് അങ്ങനെണ്ട് ഇട്ക്കു ന്നിട്ട്ല്ലേ പണിം കഴിഞ്ഞ ച്ചെ ഫോണാണ്ട് എട്തോക്ക ലന്നെ അഥവാ പോണോന്ന് തൊട്ടാ പിന്ന നമ്മള് എന്തെലോക്കെ റീൽസോ ഒന്നും കാണാനായ്ലങ്ങനെണ്ട് കേറും ഇപ്പ വർക്കില്ല തിന്റെ മുന്നൊക്കെ കൊറേ ഞാൻ ചെയ്തിനി കൊറേ ചെയ്ത് കൊറേ ക്യാഷങ്ങനെ പോയി ഞാൻ കേറുമ്പോ തന്നെ മുട്ടലോട്ങ്ങും അങ്ങനെ കൊറേ ക്യാഷ് അങ്ങനേ അയ്ന്ന് പോയിക്ക്‌ണ് ഇപ്പ ഞാന് ഒന്നും നും ഇല്ലാ ആഹ്
ആ അങ്ങൻത്തെ സാനൊക്കെണ്ട് എന്റേല് പ്പോ അങ്ങൻത്തെ പ്ലാൻ പ്ലാനോക്കെണ്ട്
ആ ഞാന് പ്പോ ഇൻവെസ്റ്റ് ചെയ്ത്കാണ്ടാഞ് എന്തെങ്കിലും കേറണ്ടന്ന് വിചാരിച്ച് എന്നാണ് കൊറെ ഞാൻ എന്താറിയില്ല ഞാൻ കേറി ആ ഒരാ ചാവുമ്പോത്തിന് അതാണ്ട് പൊട്ട്ണാണ എത്ര പൈസാ രൊ നഷ്ടം നമ്മള് കൊടുത്തത് പോ ഹേ അയിന്നൊരു അൻബുർപ്യ പോലും നമ്മക്ക്‌ കിട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ആയിന്റേഷം അപ്പം ഇന്ങ്ങനെ കൊറ്ച്ച് വിട്ട് നിന്നതാണ് ഓരോർത്തര് പറയുമ്പോ അപ്പ കേറാൻ ഭൂതിണ്ടാവും ചെയ്യും അത് വെറും ചെയ്യും കൊറ്ച് ലാഭം കിട്ടിയാലൊ നമ്ള് കൊടുത്ത പയ്സെങ്കിലും എന്തായിണ്ടെല് സമാധാനം തകൾ സെറിന്റെ വാഡിലാ കുട്ടനും അയ് ഞാൻ ലാസ്റ്റ് ബസ്സിനാ കെറല്ണ്ടാവുള്ളു ചെല്പ്പോ ആദ്യം പറയിമ്പളെ നോക്കട്ടെ കൊറച്ച് കരിയാട്ടെ റോഡ് ന്നൊക്കട്ടെന്നക്ക പറഞ്
അയ്ന് ഇങ്ങൻത്തില് ഫാസ്റ്റ് കെറണേ
ആ ഫസ്റ്റ് കേറണം അയ്ന് ഞമ്മളട്ത്ത് നിക്ക് ചെലപ്പോ ഒരു പേടിയാണ് എന്താണ് ഇതെന്താ ഇങ്ങള് ഇങ്ങള് നിക്കോ അങ്ങനെയൊക്കെ വിചാരിചിങ്ങനെ നി കുമ്പ പിന്നെ ഒരു ഇത് കൊറേ നല്ല ഓടും കൊറേ ആയിക്ണ്ന്നോക്കെ അപ്പ പിടിച്ച് ഞാൻ കേറും അപ്പ ഏകദേശം ഒരു തീരുമാനായിട്ടുണ്ടാവും അങ്ങനൊക്കെ കൊറെ തീല് പെട്ട്ണ് ചെലതീല് നല്ല പൈസിം കിട്ടീന്പ്പ ഇപ്പ ഒന്നുലുല്ല അങ്ങൻത്തെ വർക്കോന്നുല്ല മക്കളേക്കെണ്ടെങ്കില് പറയെണ്ടി ഞാന് പറ്റാണെങ്കില്
ആ അപ്പൊ പുതിയതൊന്ന് കിട്ടി എത്ര ഓടുന്നറിയില്ലാ
ഏതോ ജീവനീയറോ ഏതൊക്കെ അതോ പുതിയ തിരിച്ചന്ന് കണ്ടൊക്കെ പറയണ് അവരെടുത്തു
ആഹ് ജീവനിയറിൽ ഞാനുണ്ട് അത് തിരിച്ചു വന്ന എടുത്തോ പക്ഷെ എത്ര ഓടുന്നുന്ന് അറിയില്ല
ഒരു ആത്തണ് മൂന്ന് വർഷാണ് അതൊക്കെ വെറുതാ പറയണം ളൂന്ന് വർഷം ഒന്നും നിക്കുല്ല ഔ ഓ ഇങ്ങനൻ കൊക്കെ എന്നാ പിന്നെ ചെങ്ങറെ അടുക്ക
ഉം
ആഹ്
എടീ